ആഹ് ആഹ് പറഞ്ഞോളു.
ആ എന്തൊക്കെയണ്ട് വിശേഷങ്ങൾ.
ഒക്കെ സുഖായിട്ട് പോണോ ഇങ്ങെന്താ മഴൊക്കെ ഉണ്ടോ.
മഴ ഇന്ന് ഇന്നപ്പ കാലാവസ്ഥ മാറി. ഇച്ചിരി വെലും വെട്ടോ കാണുന്നുണ്ട്.
ഉം ഉ ആഹ്
പിനെ തുണികളൊക്കെ പറക്കിയിട്ട് ഒണക്കുന്നു.
ആ ആഹ് അങ്ങൊക്കെ പറ്റിയരു കാലാവസ്ഥയാണോ? ഇവിടെ ഇല്ല മഴൊന്നുല്ല. ഏ ഇവിടെ മഴയൊന്നുല്ല. നല്ല കാലാവസ്ഥേണ് വെയിലൊന്നുംല്ല. ഹലോ മൂടിക്കെട്ടി എടുക്കുന്നോരിതാണോ?
ആഹ് ആഹ് രാവിലെ ഫുഡക കഴിച്ചാ?
ഓ ഫുഡ് കഴിച്ചു. പിന്ന ഉം ഹോളിഡേ. ആയത് കാരണം വറെ ഇക്കറി ഇട്ട് വെച്ചു.
ആഹ് എന്താണ് മനസ്സിലായില്ല.
ഏ
എന്താ ഉണ്ടാക്കിയന്ന് പറഞ്ഞെ?
മമ്പയർല്ലേ വല്യ പയർ വല്യ പയറില്ലേ മമ്പയർ. ആ അത് ശർക്കര ഇട്ടു തേങ്ങ ശർക്കര ഇട്ട് എടുക്കുവല്ലോ. അങ്ങനെ വെച്ചു.
ആഹ് ആ
ള്ള ചോറായി കറിയൊന്നും ആയിട്ടില്ല. ഉപ്പേരീസെറ്റാവണു. നീൻ കിട്ടിയിട്ടില്ല ങ്ങട് പോണം. ആഹ് നീന്ന് നല്ല വെലണ്ടാവും.
ആഹ് നല്ല വെലയുആണ്. കിട്ടാനും ഇല്ല. പഴയ സ്റ്റോക്ക് ഒക്കെ എടുത്തൊണ്ട് വരുന്നെന്ന് പറഞ്ഞ.
ആഹ്
പിന്ന കടകൾക്ക് പോയി മേടിക്കയാണെങ്കി നല്ലത് കിട്ടും.
ആഹ് ആഹ് കടേല് ഇവിടെ കൊണ്ടരാറുണ്ട്. കൊണ്ടരുന്നരോട് വാങ്ങലില്ല. കടേല് പോയി വാങ്ങിക്കാറാണ്.
ആഹ് എങ്കിലെ നല്ല മീൻ കിട്ടു കൊണ്ടോരുന്നൊര് പഴയതൊക്കെ ആയിരിക്കും എടുതൊണ്ട് വരുന്നത്.
ആഹ് കുറച്ച് എന്തായാലും പഴേ മീൻ തന്നെ ആയിരിക്കും. പഴ ള്ള മീൻ തന്നെ നമുക്ക് കിട്ടലൊക്കെ. എന്നാലും ചോറ് കഴിക്കുന്ന സമയത്ത് ആണോ ആഹ് ആഹ് അപ്പൊ നീയെന്ത്‌ ചെയ്തു
പിന്നെ ഒഴിച്ചറിയെന്തെങ്കിലും വെക്കാൻ വെച്ചു കുട്ടിയക്ക് കറിയിക്കുന്ന അത്ര പോരാ കറി ഒഴിക്ണെ ഇഷ്ടവല്ല
ആഹ് മീൻ കറി വെക്കണ ആഹ് ഇവിടെ അങ്ങൻ തന്നാണ് കറി മീൻൽ വെക്കാറ് കുറവാണ്
ഉമ് ഇവടെ വറുത്ത് കൊടുത്താതിന്നും ഉം അവർക്ക് മോര് കറിയോ അല്ലെങ്കി തക്കാളി കറിയോ എന്തെങ്കിലു ഒക്കെ മതി ചോറുണ്ടോളും ഹും ഉണരും
നൂറു രൂപക്ക് ഏതു മീനാലും വാങ്ങക്കോ ഏം
കുട്ട്യള് എത്രപേര്
കുട്ട്യള് മൂന്ന് പേര്
ആഹ് അവരെന്തരു പഠിക്കുന്ന് ഉം ഹും ഉം ഇന്ന് വീട്ടിയുള്ളോണ്ടാകെ ബഹളം തന്നല്ലേ
ആഹ് ന്നിപ്പോ ബ ബഹളം ഉണ്ടാവും ഇന്ന് ഇന്നുനാളെയും നോക്കണ്ട
ഒരാള് ആറിലു ഒരാള് ഒമ്പതിലും പഠിക്കുന്നു ഉം മൂത്ത ആള് ട്യൂഷന് പോയി എളയാള് മറസിലൊക്കെ പോയിട്ട് വിടെവന്ന് കിടന്നുറങ്ങുന്നു
ഉം അ ആഹ് ഇവിടെ ഒരാള് എസ് എസ് എൽ സി പത്തിലാണ് ഒരാള് നാലിലും ചെറുതൊന്നിലും ഈ വർഷം ചേർത്തിയതാ
ഉം എല്ലരും കൂടെ ഇന്നുന്നാളെ കൂടെ വീട് മറി ക്ക്ലാല്ലരും കൂടെ ഉം ഊം
നോക്കണ്ട
ഉം അങ്ങനെ പിന്നെവിടെ ഇല്ല കഴിഞ്ഞില്ല ചെയ്തോണ്ട് യിപ്പിങ്ങനെന്ന് ഇങ്ങനെ വീട്ടിൽനിക്കുന്നോണ്ട് പതുക്കെ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ച്
വർക്ക് എന്തേലും ചെയ്യ്ണ്ടോ
പോണ്ണ്ടൊരു ഫാൻസി കടേല്
എന്ത് കടാ
ഫാൻസികടണ്ടല്ലോ ഈ വളേംമാലയൊക്കെ വി
ഔ ആ
ഉം അവടെ പോന്നാണ് ഇന്ന് ശനി ഞായറും ഞാൻ ലീവാ ആ രാവിലെ പോവു ഇല്ലവടെ അടുത്തെന്നാ ആഹ് രാവിലെ എട്ടു എട്ടരൊക്കാവുമ്പോ പോവു
എട്ടരാകുമ്പോ ആഹ് റിട്ടേണോ
ഉം ഞാന് ഇവിടെ അടുത്തായോണ്ട് രാത്രി ഒര് ഏഴ് മണിക്കെ ആവുമ്പോഴാ വരുന്നെ
ആഹ് ആഹ് അത്രോം ടൈമ് മക്കള് വീട്ടിലിരിക്കുവായിരിക്കും
ആഹ് മക്കള് അടുത്ത വീട്ടിലൊക്കെ ഇരിക്കും പിന്നെ അവര് ട്യൂഷന് പോകു അവരും വന്ന് ട്ടു മണിയൊക്കെ ആവും വരുമ്പോ പിന്നെ കൊറച്ചു നേരം അവിടെ ഇരിക്കും
ആഹ് ആഹ് ഹസ്ബൻഡ് നാട്ടിലുള്ള ആളാണോ
ആഹ് ഹസ്ബൻ്റ് പെയിന്റിങ്ങിന്റെ വർക്കണ് ഉം പിന്നെ വേറെന്തൊക്കെ വിശേഷം കുട്ട്യേളെ വാപ്പായാ
ആ വടെ നാട്ടിലുള്ള ആളാണ്
ആഹ് ആഹ്
അണ്ടല്ലാണ് ആള് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് ഉച്ചാവും വരാണ് അന്നിട്ടം ആവുമ്പോത്തേക്ക് നമ്മളൊന്ന് ഫ്രീ ആവാനല്ല ഒരുക്കത്തില്ല
ആഹ് ഹ
ഇന്നത്തെ ദിവസം നോക്കണ്ട ഫുൾ
ഞാന്
അടിച്ചു വാരലൊക്കെ കയിഞ്ഞ് ഇപ്പോ മുറ്റടിക്കാന് ഇറങ്ങിട്ടില്ല
ഉം മുറ്റം അടിക്കുന്ന നല്ലോണ്ണം ഇവിടേം ഉം മുറ്റ അടിക്കാൻ ഞാൻ നോക്കിയിട്ട് നെല്ല ഇത്ര ഒണങ്ങിയിട്ടില്ല തറേ എന്നാലും
ആഹ് ഒണങ്ങിയിട്ടില്ല അതന്നെ ഞാനും ഒന്ന് വെയിറ്റ് ചെയ്തതാ ഇന്നലൊക്കെ ഞാന് ഉച്ച ഒരു മണി ഏഹ് സമയത്ത് കുളിക്കാൻ എറങ്ങിയ സമയത്താണ്
ആഹ് ആഹ് ഉം
അപ്പോം ചക്ക് ചക്കേം മാങ്ങയൊക്കെ ഇള്ള സമയാണോ ആണോ ആളാണോ
ആഹ് ചക്കേം മാങ്ങയൊക്കെ ഒണ്ട് ചക്കയൊക്കെ ഇഷ്ട്ടം പോലെ കെടക്കുന്നു പഴ് ഴ്ത്ത് വീണ് എല്ലാം ചളു പിളാ ആയി പോന്നു. മഴ പെയ്തിട്ട് അത്യാവശ്യൊക്കെ തിന്നു പിന്നെ എപ്പഴും തിന്നാൻ മടുക്കൂലല്ലോ
ആഹ് ആഹ് ആഹ് ചക്ക എങ്ങനെ പുഴുക്ക് ഇണ്ടാക്കലാ?
ചക്ക നമ്മള് കൂട്ടാൻ വെക്കും മറ്റേ നടച്ച് വെക്കുവല്ലോ അത് വെക്കും പിന്നെ എരിശ്ശേരി എരിശ്ശേരി വയ്ക്കും. എന്താണ്?
ചക്ക പൊരി ഇണ്ടാക്കാറുണ്ടോ ചോയിക്കാ
ഇല്ലല്ലോ
ഉം ഉം ഉം പച്ച ചക്ക അരിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് പൊരിക്കുവല്ലോ
ആഹ് വറ്റ് നമ്മളതിന് വറ്റല് വറക്കാന്ന് പറയാ വറ്റല് ചക്ക വറ്റല്
ആഹ് അങ്ങനെയാണോ പറയാ?
ക്ക വറ്റല് വറക്കുന്നെന്നോ ഉം അതൊക്കെയാണ് അത് നമ്മളെ വരിക്ക ചക്ക ഉണ്ടല്ലോ വരിക്ക
ആഹ് ആഹ് നല്ല ചക്കും പറ്റുവല്ലോ പഴ
ആഹ് പറ്റും ഏഹ് ഇവിടെ എനി ക്കുള്ള പലാതെ നിക്കുന്നത് ചെറിയ ചൊളയാ ഏഹ് കൂഴച്ചക്കെ എനിക്ക് വരിക്ക പ്ലാവില്ല കൂഴയല്ല ചെറിയ ചുളയാ കൂട്ടാ വെക്കാൻ നല്ലതാ പക്ഷെ വർക്കാൻ അത്ര ഇതല്ല.
നല്ലതല്ലാ ലേ ഉം ആഹ് ആഹ് ആഹ് പഴഞ്ചക്കയാണോ കൂടുതലിഷ്ടം
ആഹ് ആഹ് ആഹ് ചക്കൊക്കെ തീരാറായല്ലോ.
ആഹ് തീരാറായി ഇവിടെ എല്ലാങ്ങ് ഉച്ച മണ്ടേ നിക്കുന്നെ പഷേ തോട്ട പോലും എത്താത്തടുത്ത് അങ്ങനെ താഴെയൊക്കെ ക്കൊ നമ്മള് നോമ്പിനും അല്ലാതെയൊക്കെ പറിച്ചൊക്കെ കഴിച്ചായിരുന്നു, പിന്നെ ഏഹ് ബാക്കിയെല്ലാം മണ്ടേ നിക്കും അത് ആരെക്കൊണ്ടും അടത്താനൊക്കത്തില്ല അത്
ആഹ് അതാണ് നല്ല ആഹ് അടർന്ന് വീണ് പോവണ്ടി വെരും. ഇവിടൊക്കെ തന്നെ അത് അവസ്ഥ ചക്ക അടിയിലൊന്നും ഇല്യ കിട്ടണോടത്ത് പിന്നെ ഇള്ള ത് മോൾലാണ്
ആഹ് മോൾല് കിളിയും വവ്വാലും അതും ഇതും ഒക്കെ കൊത്തി അങ്ങ് പോവും.
ആഹ് കിളിയൊക്കെ അത് ശെരിയാ അങ്ങനൊക്കെ അങ്ങട് പോവും യാത്രകളൊക്കെ പോവാറില്ലേ?
യാത്രകള് വെക്കേഷനൊക്കെ പോയാരുന്ന്.
ഉം ഉം ഉം ഇപ്പനിയിപ്പോൊ കാലാവസ്ഥ ആഹ് യാത്രക്ക് പറ്റിയൊര് അവസ് ഇതല്ലല്ലോ
ആഹ് അല്ല എങ്ങോട്ടും വെളിയിത്തന്നെ മിറ്റത്തോട്ടിറങ്ങാൻ തോന്നില്ല അന്നേരം
ഹാവു മുറ്റത്തൊക്കെ എന്തൊരു പുല്ലാ മൊള എല്ലാ വർഷത്തെക്കാള് ഏറെ പ്പുല്ല് മുളച്ചിക്കണ്
കാണുമ്പോ തന്നെ മടുത്ത് പോകും ബ ഒന്നും ചെയ്യാനൊ തോന്നൊ തോന്നാത്തേ ഇല്ല താ
വേനൽക്ക് എങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കി കൊണ്ട് ചെന്ന് നടന്നാ മുറ്റൊ ഇപ്പൊ മൊത്തത്തില് പുല്ല് നെറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു എളുപ്പ മാർഗം കഴിഞ്ഞൊക്കെ കണ്ടെത്തണം അത്രക്കും കാടായിട്ടുണ്ട്. തൊട് ഏതാ മുറ്റം ഏതാന്ന് അറിയാത്ത കോലത്തില്
അതാണ് ആരെ നമ്മളെ എത്ര വൃ ആക്കി ഇട്ടാലും അങ്ങനെ അത് പോച്ച കേറി കെടക്കണോണ്ടൊരു വൃത്തി കേട് പോലാ
ആവുന്നില്ല മഴ അങ്ങട് പെയ്തിട്ട്
മ്ഹ് എന്തര് ചെയ്യാന്
പുസ്തകങ്ങളൊക്കെ വായനക്കെ ഒള്ള ആളാണോ
ആഹ് പുസ്തകൊക്ക വായിക്കും
ഉം
പുസ്തകങ്ങള ലൈബ്രറി ആയിട്ട് ചരിത്ര പുസ്തകള ഒണ്ട് പിന്നെ ഓരോന്നൊക്കെ സ കിട്ടുന്നെ ഒക്കെ വായിക്കും മ്ഹ് മ്ഹ് പിന്ന കൂടുതലും മൊബൈലില് തന്ന ഇത് കണക്ക് ഇരുന്നു കാണുന്ന അപ്പൊ വായനെക്ക പുള്ളേരെ പറയണ കണ ഫോൺ വന്നേന് ശേഷം വായനൊക്കെ കൊറഞ്ഞു
ആഹ് ആഹ് ആഹ് വായന കൊറവന്നെ ആയിരിക്കും ഇപ്പൊത്തെ ജനറേഷന് തന്നെ വായന കൊറവ് ആണല്ലോ
ഇപ്പത്തേന് എന്റെ ഫോണി തോണ്ടി എന്തെങ്കിലും നോക്കി മനസ്സിലാക്കും അത് തന്നെ ഫോണിലും ഇപ്പ കിട്ടുവല്ലോ ഡൗൺലോഡ് ചെയ്തെടുത്ത പുസ്തകങ്ങളെല്ലാം ഓരോന്നേ
താ അങ്ങനെ വായിക്കാറുണ്ടോ?
അങ്ങനെ ഞാൻ വായിക്കാറുണ്ട്
ആഹ് ആഹ് അയ് പേയ്മെന്റ് ഇല്ലേ
അത് പെയ്മെന്റ് ഇല്ലാത്തതും ഉണ്ട്
ഉണ്ട്ല്ലേ
ഉമ് പെയ്മെന്റ് ഉള്ളത ഉണ്ട് പെയ്മെന്റ് ഉള്ളത് കുറച്ചുടെ ഇതാണ് നല്ല
ആഹ് നല്ല ബുസ് ആഹ് പുതിയ പെയ്മെ പെയ്മെന്റ് ഇല്ലാതെ കിട്ടുല്ലോ പരസ്യം ഇങ്ങനെ കാണാറുണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടില്ല
ആഹ് ആഹ് ഉമ് ഞാനും അങ്ങനെ നോക്കാറുണ്ട് പിന്നെ എന്റെല് ഒരു സ് സിവി ആപ്പ്ന്നും പറഞ്ഞ ഒരെണ്ണം ഇതി കിടന്ന അത് കു കൊ കൊച്ചുങ്ങളാണ്ട് അടുത്ത ഇംഗ്ലീഷ് പഠിക്കുന്നതെ
ആഹ് ആഹ്
അവര് എന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എന്റെന്ന് അക്കൗണ്ടിന്ന് പിടിച്ചോണ്ട് പോയി
ഈ പുസ്ത ഈ ഇങ്ങനെ വ വായന ചെയ്തിട്ടോ
ആ അ ഞാനത് കംപ്ലൈന്റ കൊടുത്ത്ങ്ങനെ ഇ അതിന് തിരിച്ച് പൈസകിട്ടുവോന്നറിയാന്മേല
അത് മാസം മാസം പിടിക്കുവോ
ആ മാസം മാസം നമ്മളറിയാൻ അവര് പൈസയന്ന വേണ്ടന്ന് പറഞ്ഞിട്ട് അവര് മാസം ഒ അക്കൗണ്ടിൽ പൈസയണ വരുന്ന അന്നരഅവര് പിൻവലിക്കും ഓക്കെ എന്നാ ഞാൻ പിന്നെ വിള ക ഹോക്ക
ആ ഓക്കെ ഓക്കെ
ആക്ക